ഓഹ് ഉം എന്താ സുഖം തന്നെ കൊറെ ദേവസായി വിളിക്കണം വിളിക്കണം എന്നരുതിരിക്ക്‌ണ് ഉം ആ്ഹ് അപ്പൊ എന്തായാലും വേണ്ടില ബാങ്കൊടുക്കാനൊക്കെ എണിക്കും ഇന്നാലും വേണ്ടി ചാട്ടെ എന്ന് കരുതി ആഹ്
ആഹ് ക്കേണ്ടവിടെ വീട്ടിതന്നെ എല്ലാരും അതവിടെണ്ട് എല്ലാരും ബാങ്കൊക്കെകൊടുക്കാനായപ്പൊന്ന് ഉള്ളില് കേറിക്കൂടിയിട്ടുണ്ട്
ഞങ്ങള് ബാങ്ക് കൊടുക്കണ കേകണം എന്നലെവരോള്ളൂ കുട്ടിയെട് ഉം ഉം സ്കൂള്ട്ട് വന്നു വന്നൊക്കെപാടെ കഴിഞ്ഞണ്ട് കളിക്കാൻ പോയതാ ഉം ഉം
ആഹ് അത് മഴയായതൊണ്ട് കേറി കൂടിതാണ്‌ ഒക്കെ ഫോണേറ്റ് ഇരിക്കാണ്
ഏഹ് ഏഹ്
ആഹ മയല്ല്യാന്ന്ണ്ടെങ്കി ഇപ്പൊ കളിക്കാൻ പോയിട്ട് ഫുട്ബോളൊക്കെ കളിക്കാൻ പോയിട്ട് വരും ആഹ് ആഹ് അപ്പൊ ഫുട്ബോൾ ഇവിട വന്നാ പിന്നെതന്നെ
ഉം
ക്കെകഴിഞ്ഞ് വന്ന് അതൊക്കെ മയായ്യതോണ്ട് കേറിയേതാണ് എല്ലെങ്കി ഇപ്പതന്നെ ഒന്നും കേറൂല്ല സ്കുള്ട്ടന്നാണ്ട് നേരെ കളിക്കാൻ പോവും ഫുട്ബോള് കളിക്കാൻ പോവും പിന്നെ കളീം കഴിഞ്ഞിട്ട് വാങ്ക് ക്ക്‌മ്പോ കേറൊള്ളു
ആഹ് ആഹ്
ക കേറി വരൂല പെട്ടന്നൊന്നും മയായതൊണ്ട് പിന്നെ കൊറെേ കുറവുണ്ട് പെരേ തന്നെ നിക്ണ്ട്
ആഹ് അങ്ങനെ
ഉം ആഹ് ഇപ്പൊ ഫുട്ബോളൊക്കെ കളിയൊക്കെ ആയതോണ്ട് കളികാണാൻ പോവോ
ഇല്ല അത് രാത്രിക്ക്‌ ആക്കെല്ലയിക്കാരം
ആഹ് രാത്രിപോയി ഇവിടെ കുട്ടിയെളെന്തയ്യും ഓരെ സ്നേഹിതന്മാര് ഇവിടെ അടുത്ത്ള്ള ചെക്കന്മാര് വരും ഇന്നിട്ട് അവര് ഒർക്കൊഴിച്ചിരിക്കും അല്ലെങ്കി എല്ലാം കൂടി ഡൈനിങ് ഹാളിൽ കെടന്നിട്ട് അലാറൊക്കെ വെച്ങ്ങാണ്ട് അവര് നീച് ആദ്യം തന്നെ പറഞ്ഞിടും ഞങ്ങള് പോവുട്ടാ ഞങ്ങള് പോവൂട്ടറിയും അപ്പൊ ഇവിടെ എല്ലാരും കൂടി ചെക്കന്മാരെല്ലാരും കൂടി അവിടെ എവിടെ പറമ്പില് എന്ത്ന്തൊക്കെ വെച്ച് സീറ്റൊക്കെ വെച്ച് കെട്ടീക്ക്‌ണ് അപ്പ ഇവിടെടുത്തന്നെ അപ്പൊ അങ്ങട്ട് പോവാണറിയാ ഇന്നിട്ടവരെ ന്നെ എണീറ്റ് അലാറം വെച്ച് എണീറ്റ് വേറെ രണ്ട് ചെക്കന്മാര് വരും ഇങ്ങട് പൊറ ത്ത്ന്ന് ചാവിട്ട് പൂട്ടി ചാവിയേറ്റ് പോവും
ആഹ് ആഹ്
ക്കല്ലെ വന്ന് കെട്ക്ക്‌ണ് നാലര നാലരൊക്കാവുമ്പളാ കെട്കൊള്ളൂ അപ്പോത്തിന് നമ്മള് ഒണരാൻ ടൈം ആണേലെള്ളു അവര് കളീം കയിഞ്ഞ് വന്ന് കെടക്കും പൂട്ടി പോവും ഞങ്ങള് പറയും ഞങ്ങളെ വിളിക്കരുത് ഞങ്ങളൊർക്ക്‌ കളയെര്ത്ട്ടാ പറിയും ആഹ ആഹ് ചെലപ്പിങ്ങനെ നമ്മള് കെട്ക്ക്‌ണേന് മുന്നെഒക്കെ പന്ത്രണ്ടരക്കൊക്കെ
ഒരു മണിന്റെ ഉള്ളിൽ കേറി വരും അപ്പൊ പിന്നെ ആരെങ്കിലൊക്കെണ്ടാവും വില്ലടിക്കും അപ്പൊ ആരെങ്കിലൊ ക്കെ വാതി തൊറന്നൊടുക്കും
ആഹ് ആഹ് ഇപ്പൊ ഈ കളി വന്നതൊണ്ട് ഏതൊക്കെ സമയത്താ കളിയിലേ ഉം ഉം ഇവിടെ ഇബലെ ഇപ്പ പോകും കളി കാണാന് കുട്ട്യാളെനീക്കാലി മേലെയാണ് കാക്കു
ആഹ് അവരിക്കതൊരു ഹരാണ്‌ ചിലര് പറിയും ഏതോ രാജ്യത്തുള്ളോര് അവിടെ കിടന്ന് ചാ അതാവ്ണ്ടച്ചിട്ട് നമ്മളെന്തിനാ ഇവിടകെടന്ന് ഇതാവ്ണ് പറയും ചെലോര് ഇന്റെ അമ്മോസാക്കക്കെ അതാ പറയാ എന്തിനാ ഇപ്പൊ അവരവടെ കിടന്നു ഇതാവ്ണേന് ഞമ്മളെന്തിനാ ഇവിടെ കെടന്ന് ചാടി കളിച്ചിട്ട് ഇപ്പെന്താ കാര്യം ഇള്ളത് വെറുതെ ആഹ് അതന്നെ നമ്മള് വെറുത അയിന് ആഹ് ഉം വെറുതേ ടൈം കളഞ്ഞിങ്ങാ
ഇമ്മച്യേ ഇന്ത്യക്കെ വന്നിട്ട് പിന്നെ ഞങ്ങള് അയിന്റെ പിന്നാലെ നടക്കാൻചാ കാലം കൊറയാവും ഇനി ഞങ്ങളൊക്കെ വലുതായി വന്നിട്ട് വേണ്ടിയെരും ഓന് പറയക്കാരം കളിലെറങ്ങാനേ
ഓർക്കതൊരു രസം പിന്നെ അവടെള്ള അങ്ങനെക്കെണ്ടു പക്ഷ ഒറക്കൊഴിച്ചിങ്ങാണ്ട് ത് പൂണ്ടതലോയിച്ചിട്ട് ആഹ് അവന്റെ പ്പ അങ്ങനെന്നും സമ്മതിക്കൂല്ല ആഹ് എന്നും പരു പോ കാണുമ്പോ കൊണ്ടാവണം ടിവി ല്ല വിടെ ഉം പിന്നന്തൊക്കെ ആഹ് ഓൺലൈനൊക്കെ കിട്ടുണ്ട ആഹ് ആഹ് ആഹ് അതൊക്കെ രസം തന്നെയാണ് അവർക്ക് അങ്ങനൊക്കെ അങ്ങനെയണ്ട് എല്ല പ്പ എന്റെ ആളങ്കൊക്കെ അതൊഹരാണ്
ഉം ഉം ആഹ് ഞമ്മക്ക് പിരിയാന്തിടിച്ചു നിങ്ങള സൗണ്ടഫക്കി കലിന്ന കണ്ടപൊളി നിറയ കേട്ടിട്ട് ട്ട് ങ്ങക്കെന്താ മനസിലാവണ് പറയും ഞാന് മനസൻ ചെവി
അത് ശരിയ നന്റെപ്പറയും ഒരു ബോൾ ഒരു ബോളിൻ വേകിൽ കുറയാൾക്കാർ ള്ക്കാര് ഓട വേറെരു പണിയൊന്നുല്ല എന്താപ്പ അതൊക്കെ കണ്ടന്നട്ട ഇനകായിനുള്ള പ്രാന്തില്ലറയും ന്റെ പാക്ക് തീരെ ഇഷ്ടമല്ല ന്റെ പ ചീത പറിയോ എന്തിനാണ് വെറുതെ അതൊക്ക ഒക്കെ കണ്ടിറുന്ന് വെറുതെ മനുഷ്യൻ്റെ ടൈം കളിയണ ആഹ് സമയമന്തിനാ വെതെ കളിയണന്ന് പറയും
ഉം ഉം മയ ഇപ്പോന് തോർന്നുക്കുന്നു നല്ല മായന്നെയിന് ഉച്ചക്കുംന്ന് തന്നെ ചെറിയ തോർച്ച ണ്ടായിനു
ഉം ആഹ് ഇവിടെ ഇടക്കുംതലയ്ക്കും മഴ പെയ്യ പോവാ മഴ പെയ്യ അങ്ങന കുറച്ച വല്യ വേല് വരും പിന്നെ മഴയ്യോ ഞങ്ങലെന്ത്ചെയ്യും ഒണങ്ങിയതും ഒണങ്ങാത്തതൊക്കെ എല്ലാം കൂടി കൊടുന്നിട്ടികനു ഇടെ ഒന്ന് വെയിൽ കാണുമ്പോതിന് അയ്ലിൽ കൊടുന്നിടു അപ്പോത്തിന് ഒന്ന് ചൂടാട്ടുമ്പോത്തിന് പിന്നെ ഒരു വാത്തക്കുട്ട മഴയ്യും അപ്പോ രണ്ട് വാത്തുകുടി രണ്ടാളും ഓടും അനെമ്മളെ ടൈമുണ്ടല്ലോ ര മൂന്ന് മണിവ രെ അയിന തന്നെ ഇങ്ങനെയിലൊന്നും ഒണങ്ങി കിട്ടിയെങ്കിൽ ചേട്ട ഉള്ളിലെല്ലാം കൂടി നെഞ്ഞ കി
ഞാൻ പെരൻ്റെ നാലോരം കെട്ടിക ഞങ്ങള ഓടിട്ട പെരയണേ അപ്പം അപ്പൊ നാലോറണം കെട്ടിക്കണ് അയിമക്കൂടണ് ഇടും അപ്പൊ ഒരു ഭാഗത്ത്ന്ന് ങ്ങനെ ഇട്ട് വരുമ്പോത്തന് മറ്റേ ഭാഗ ത്ത ഉണങ്ങിട്ടുണ്ടാവും ഉം
ഞങ്ങള് അടക്കളൽ തന്നെ കെട്ടിക്കണ് പിന്നെ ആഹ് മക്കളീന്ന് ഗിൽസ ഒരു ഭാഗത്ത് ഗിൽസാണ് ആഹ് ഗിൽസ കൂടി ഇട്ടിട്ട് റാക്കിൻ്റെ ഉക്കുമ്മകൂടി രണ്ട് കൈയിലാ ഏഹ് രണ്ട് ഇതാക്കിയിട്ട് ആഹ് വാഗാക്കിയിട്ട് കെട്ടിക്ക്ണ്. അപ്പൊ മഷീലിട്ടോ അണക്കണന്റെ അമലാണ്ട് ഇടോ മിഷീൻ കേട്ട പിന്നെ മഴ എന്റെം മെഷീൻ കേടായിന് നന്നാക്കി ആഹ് അപ്പൊ ആഹ് നന്നാക്കി തന്നേഏതായാലും ഈ മയത്തിനി പി ഇരിമ്പാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോളേ നന്നാക്കി തന്നു മറ്റത് കറന്റെ ബില് ഒരുപാട് വരിണ് കേടൽ പൊട നോട്ട കല്ലുമ്പ തിരുമ്പി അങ്ങണെച്ചിട്ടപ്പൊും വരിടെ പണ്ടത്തെെണ്ണങ്ങളൊക്കെ
അഹ് ആഹ് ഉം ഉം കലമ തിരുമ്ന്നേ നല്ലതൊക്കെ സമയം ഉണ്ടാവുമ്പോഴക്കെ ഇപ്പ അല്ലാവുമ്പട ആവുമ്പോ പിന്നെ നടക്കൂലേ അറേ
ഓന് ഉണ്ടാവുമ്പോ നമ്മക്കെല്ലാം കൂടി നടക്കും
ഉം പിന്നെ ഈ അടി തൊടിയും വെച്ച് ഇണ്ടാ- ലും കുട്ടികളെ നോക്കലും ഒരു തലക്കന്നും തുടങ്ങണ്ടേ അപ്പൊ ഇതാവുമ്പോ എത്തൂലേ അപ്പൊ പിന്നെ മെഷീനൽാണച്ചെങ്കിലും വേണ്ടില്ലാന്നായിരുതും
അപ്പൊ വേഗാണ്ട് ഇട നമ്മളെ പണീന്റെ ഇടയിൽ കൂടെ നോക്കിയാണ്ട് ഇട്ടാ മതിയല്ല പിന്നെപ്പോ ആ്ഹ് തിരുമ്പണം നമുക്ക് നമ്മ കല് വെച്ച് തരും ഇവിടെന്നെ വൃത്തിയായി തോന്നല് പക്ഷെ കൊറച്ചൊക്കെ ആവുമ്പോ അതന്നെനെയ പിന്നെ കൊറച്ചൊക്കെയ ആണെന്നണ്ടന് കൊഴപ്പല്ല ഇത് തോന്നെ ഇല്ല
ഉം ഉം.
അങ്ങനൊക്കെ താവും.
പിന്നെ തിരുംമണിയൊക്ക ആയി മേലെയാണ് ഒണക്കയ് ഈ മയക്കാലത്തൊക്കെ. നല്ലൊരു ഉപകാരണ അത് ഉം ഞാനൊക്കെ കൂബലി കുട്ടീള് ചെറുതായിരുന്നപ്പോ നല്ലോണം ഇടങ്ങാറായിരുന്നു മൂത്ര തുണീളൊന്നും ഉണങ്ങി കിട്ടായിട്ടേയ്. ഉം ഉം അല്ലപ്പ വൽതായിക്ക്ണു ചെറുതായന്നന്ന് മിഷീനും യിന്നിലാ പിന്നെ ത് ഒണങ്ങി കിട്ടായിട്ടേയ് നല്ലോണം എടങ്ങാറായ് ഇപ്പ പിന്നെ സുഖം ഇപ്പൊ നാല് വയസ്സ് അഞ്ചു വയസ്സോക്കേ ആയി ഇപ്പൊ വൽതായി ഇപ്പൊ കൊ കുഴപ്പല്ല, പ്പൊ മിഷ്യിനും കിട്ടി അയന്നെ കുട്ടീളെ തെരക്കൊക്കെ കയിഞ്ഞപ്പള പ്പൊ മെഷീന് കിട്ടീയത് പറയ് അതുവരെ മെഷീന് ണ്ടായിന്നില്ല. ഒണക്കാനെങ്കിലും കിട്ടാൻചെൻങ്കി ഭാഗ്യായേര്ന്നു കെര്തീന്നു. ആഹ് ആഹ്. ചെറിയേ കുട്ടീളാവുമ്പോ കട്ടില്ലെ കുപ്പായോങ്ങളു ആക്കാരം ഓൽക്ക്.
ആഹ് അതന്നെ ചെറിയേ കുട്ടിയോൾതാണ് ഒണങ്ങി കിട്ടാൻ പണീ.
ഉം ഉം ഓലാൻച്ചെങ്കി എപ്പള പ്പളും വള്ളം തും ന്നൻച്ങ്ങാണ്ട് അയ്ച്ചിടും ചെയ്യും. ഉം പിന്നെന്താ കൊഴപ്പൊന്നുല്ല ഉം ചായ കു പിന്നെ പരിപാടി ഞങ്ങക്ക അങ്ങനെ ഇല്ല, ഇമ്മയിം കാക്കും മാത്രള്ളൂ പിന്നെ കട്ടൻ ചായ കുടിച്ആ നാല് മണിയായാ കുട്ടീളൊന്നും അങ്ങനെ വല്ലാതെ ചായമ്മക്കൊന്നും വരൂല. ഓൽക്ക് കടി എന്തേലും കിട്ടീക്ക്ണ്വച്ചാ അത് വാണം, ചായ വേണംന്നൊന്നുല്ല ഉം.
നിർബന്ധല്ലിയലേ ഞാനും കടി എന്തെങ്കിലൊക്കെ ണ്ട് ന്നുണ്ടെങ്കി ചായ കുടിക്കാം നിക്കും ഇല്ലെങ്കി ചായ വേണ്ട
ഉം ഉം ചായ നിർബന്ധൊന്നുല്ല കടി ണ്ടച്ചെങ്കി ഓക്കെ അയ് വാണം.
ആഹ്.
പിന്നെ ഞങ്ങക്ക് ഈ എണ്ണേല് പൊരിച്ചതൊന്നും പറ്റൂല കുട്ടീൾക്കൊന്നേയ്.
ആഹ്.
പിന്നെ അത് തിന്നാന് ഇഷ്ടല്ലായിട്ടല്ല നല്ല ഇഷ്ട്ടാണ്, പക്ഷെ അത് തിന്നാല് ഗ്യാസ് കേറാക്കാരം ഓൽക്ക്. അപ്പോ ഞാന് ഉ എണ്ണക്കടി വല്ലാതെണ്ടാക്കലില്ല. വേറെ ന്തെങ്കിലോക്കെ അല്ലെ കടല പീങ്യേ അങ്ങനെ എന്തെങ്കിലുക്കെ അറിയ മൃതം പൊടി
ക ചെലേ കുട്ടി ആഹ് ചെലേ കുട്ടീൾക്ക് ചെൽപ്പോ അതൊന്നും പറ്റൂലല്ല.
ഉം ഉ ഉ ആ ന്റെ ന്റെ കൂട്ടീൾ തിന്നും. ഇങ്ങനെ അങ്ങനെ എടക്ക് ണ്ടാക്കി കൊടുക്കണോണ്ട് അയ് തിന്നും ഉം ചക്കരിം വെല്ലോട്ട്ങ്ങാണ്ട് അങ്ങട്ട് കൊയച്ചു
ആഹ് ആഹ്.
അപ്പൊ ഇൻക്കിഷ്ടാണ് ഉം. അങ്ങനെ ആഹ് വീട്ട്ക്ക് വീട്ടിക്ക് ഞാനി പ്പ പോയിട്ടില്ല അധികം പിന്നേ വടെ മ്മാന്റെ അടു ആരുല്ലായിട്ടെയ് ഉം ഉം മൂത്തച്ചി ഇല്ലേയ്. എന്റെ മൂത്തച്ചി മൂത്തച്ചിന്റെ വീട്ടിക്കയ്ക്കാണ് അ ഞങ്ങളിവടെ ഒറ്റയ്ക്കാ അപ്പൊ മ്മാക്കന്റെര്ത്ത് ആരും ഇല്ലാ
ആഹ് അല്ല മൂത്തച്ചി എങ്ങനെ സ്ഥിരായിട്ട് അവിടത്തന്നാ?
അതെ സ്ഥിരം ഇബടെ നിക്കണ ആളാണ് അപ്പൊ മോള് പ്രസവി ക്കാനയിക്ണു അപ്പൊ അങ്ങട്ട് പോയതാ. ഉം ഉം. അല്ല ല്ല ഞങ്ങൾ ഒരുമിച്ചാണ്.
ഒരുമിച്ച് വീടറ്റോ വീട് പണിയക്കണ്ടാ?
ആഹ്, വീട് പണി നടന്നൊണ്ടിരിക്ണ് ണ്ട് ഉം. അപ്പത്തിന് പെണ്ണിന്റ പ്രസവായപ്പ വീട് പണിയൊക്കെ അവടെ നിർത്തി.
ഉം ഇനിപ്പ അവരിത് കഴിഞ്ഞ് അവരിത് കഴിഞ്ഞിട്ടാ ഇനീപ്പ ആഹ് അങ്ങളെ വീടും പൊളിച്ചു നന്നാക്കണ്ടി വരുവല്ലല്ലേ
മം മം
ഞങ്ങക്ക് പിന്നെ ഇവിടെ ഒറ്റ മോനാണ് അപ്പ പിന്ന വീടിന്റതൊന്നും നോക്കല്ല എന്നാല് കോണിയൊന്നും ഇയ്യള്ളൂ കോടി നമ്മെ പണ്ടത്തെ ഒരു വീടാണ് കോണി ആഹ് കോണിയില്ലാ ത്ത വീടാണ് പൊർത്ത് കൂടി ഒരു ഒരു കോണിച്ച ഇപ്പ നമുക്ക് രണ്ട് മൂന്നാ ക്കൊന്നും പൊന്തിച്ചാൽ പൊന്താത്ത ഐറ്റം ഒരു കോണി പൊറത്ത് കൂടി വെച്ചിട്ടുണ്ട്
ആഹ്
നമ്മക്ക് സാധനത്തിക്കെ കേറി എറങ്ങാൻ എത്ര ബുദ്ധിമുട്ടാണ് ഞങ്ങ എപ്പഴും പറയും ആ ഒരു വീട് എടുക്കണ സമയത്ത് ഒരു കോണി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലേ
അന്ന് അയിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോ ഇനിയിപ്പോ മേലക്കെ എടുക്കാച്ചാല് ഉള്ളില് ഒരു കോണി വെക്കേണ്ടി വരുംല്ലേ
ആഹ് ഇത് അത് വെക്കണ്ടി വരോ ആഹ് പിന്ന ഞങ്ങൾക്ക് പുതിയതിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് അടുക്കള ഒരു പുതിയതെടുത്ത് അപ്പൊ കൊറേ പറഞ്ഞല്ലേ അവര് അർക്ക് സ്റ്റോർ റൂമിന്റെ അവിടെ പൊളിച്ച് കാണ്ട് ഒരു കോണി വെക്കാന്ന് പറഞ്ഞിട്ടിന്റെ അമ്മൂസാമി കേട്ടില്ലല്ലാ ഇനീ പിന്ന വിളിക്കാട്ടാ വിളിക്കാ
ആഹ് ഓക്കെ ഓക്കെ